ആഹ് ആ കേക്ക് ക്കില്ലേ ആഹ്
ആ കേൾക്കുന്നുണ്ട്. ഇയാക്കോ?
ആ കേൾക്കുന്നുണ്ട്. വേറെ എന്തൊക്കെ നല്ല സുഖാണ്.
അതെയോ നിസ്കാരം ഓക്കെ കഴിഞ്ഞോ?
ആ കഴിഞ്ഞു.
ആ ആ പിന്നെ രാത്രിലത്തെ ഭക്ഷണത്തിന്റെ കാര്യം ഒക്കെയോ?
ഇവിടെ പിന്നെ ഉച്ചക്കത്തെ നെയ്‌ച്ചോറ്ണ്ട്. പിന്നെ കുറച്ചു ചോറ് വെക്കണം. ക്കെ കറി ഓക്കെ ഇണ്ട്. തന്നെ
അതു ശരി ആ ആഹ്
വൈകുന്നേര വൈകുന്നേരം എന്താ ചയക്കൊക്കെ ഇണ്ടാക്കീനോ?
ഇന്ന് ചായക്കൊന്നും ഇണ്ടായിട്ടില്ല ന്ന് പേക്കറിയെന്നേണ് മ്മ് എന്താ അവടെ കുട്ടിയളൊക്കെ ഇണ്ടോങ്ങക്ക് ആ എന്താ സ്കൂള്ക് പോവ്ണ്ടോ ഏ സ്കൂൾ പോവണ്ടോ ആള് ആ ഇന്ന് വേണേ പിന്നെ പഠിപ്പിക്കല് നിർത്തി വെച്ചായിരിക്കുല്ലേ.
ആ ഇന്നിപ്പോ ഹോനിക്കൊരു സമാധാനം കൊടുക്കണ്ടേ
സത്യാണ് എന്താ പടുത്തൊക്കെ കുട്ട് കുട്ട്യാളെ സ്കൂൾത്തൊക്കെ നമ്മക്കന്നെ കയ്യൂല പറഞ്ഞൊട്ക്കാൻ
ആ എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇന്ന് നോക്കോളൂ നാളെ ഇപ്പോ സ്കൂള പോുന്നതിന്റെ മുന്നിലേ ഒന്ന് എടുത്തിട്ടൊന്ന് തുറന്നു നോക്കും
മ്മ് നാളെ അയിന് സ്കൂള് ഇല്ലല്ലോ സൻഡേ അല്ലേ
ഇല്ല നാളെ രാത്രി
ആ ആഹ് ആങ്ങനെ ഞാറാഴ്ച പിന്നെ ആ ഞാറാഴ്ച കുട്ടികൾക്കൊ ആ എന്നും പഠിത്തം അല്ലേ
മ്മ് എപ്പോഴും പഠിച്ച് നമ്മക്കായാലും നമ്മളും പണ്ടങ്ങനെ തന്നെണ്ടായേ നമ്മുക്ക് ഈ പുസ്തകം കാണുമ്പോൾ തന്നെ ചിന്തിക്കാൻ വയ്യ സ്കൂൾ വിട്ട്കാണ്ട് ബാഗ് എവിടെങ്കിലും കൊണ്ട് വെക്കും
പറഞ്ഞാൽ എൽ കെ ജി യും യു കെ ജി തന്നെ എന്താ നമ്മൾ പത്താം ക്ലാസ് പഠിക്കണ പോലേണ്
അതെ അല്ല നമ്മൾ ഒക്കെ ഞാനൊക്കെ മുമ്പൊക്കെകേരി മുമ്പങ്ങനെ ഡെയിലി സ്ഥിരായിട്ടിര്ന്ന് സ്കൂൾത്തെ ബുക്ക് പഠിക്യാ അങ്ങൻത്തൊരു ശീലയില്ലല്ലൊ ഇപ്പത്തെ കട്ട്യേകല്ലെ കൊറേയൊകങ്ങന അങ്ങനെ ഞമ്മളൊന്നാമത് ഞമ്മൾ ഇപ്പത്തെ ജനറേഷൻ പേരൻസ്
നമ്മളെ ഉമ്മമാരൊക്കെ പറഞ്ഞ കഴിഞ്ഞാൽ അങ്ങനെ ഓൽ ഇപ്പ അതില്ലലോ
അവർ ലാം അവർക്ക് വലിയ കൂടുതൽ വിദ്യാഭ്യാസം അവർകും ഒരു പാടറിയില്ല ഞമ്മളിപതെച് ഞമ്മകിതൊരു ഭയങ്കര ഞമ്മകും ഭയങ്കര ടെൻഷ് ഇവര് പഠിച്ചിട്ടില്ലെങ്കില് ഞമ്മക്ക് അതിനേറെ ടെൻഷന് തലന്റെ ഉള്ളില് ഞമ്മക്ക്
ഓ ആ എന്താ മോന മോളാ മോനോ
മോനാന്ന് രണ്ട് എത്ര ക്ലാസ്സിൽ എത്ര
ആ മദ്രസിൽ ഒന്നിലായി
ആഹ് കൊഴപ്പില്ല അത്യാവശ്യം മ്
പിന്നെ ചോറൊക്കെ എന്താ റെഡി ആയോ
ചോറ് ആ രാത്രി ബാക്കി ഇണ്ട് പിന്നെ ഉമ്മ ചപ്പാത്തിക്ക് മാവ് ഉണ്ടാക്കി ഇണ്ട് ഇനിയിപ്പൊ അതങ്ങ് ചൂടണം അവിടെ അവിടെ നെയ്ച്ചോറണ്ടല്ലേ ആ അങ്ങനെയൊന്നുല്ല രണ്ടടുത്തും നിക്കും ഇപ്പൊ എന്റെ വീട്ടില ഉള്ളത്
ആഹ് അ അ
ആഹ് ഏ അവിടെ മോ മോ മോനാ മോളാ? സ്കൂളില്
ഇല്ല ഇവിടെ ഏഹ് ഞാൻ എന്റെ വീട്ടിലാണ് എനിക്ക് ഞാനാ വലുത് എന്റെ തായെ അനിയത്തികളും അനിയന്മാരൊക്കെയാണ് അപ്പൊ ഞാൻ വന്ന് കഴിഞ്ഞാൽ കുറച്ച് ഉമ്മാന്റെ റിസ്ക് ഒഴിവാക്കല്ലാണ് എന്ന് പറഞ്ഞു ഞാനും കുറച്ച് പഠിപ്പിച്ചു കൊടുക്കും. എനിക്കൊരു മോള് ചെറിയ മോളാ എൽ കെ ജി പടി എൽ കെ ജി പഠിക്കണേന്ന് രണ്ടാം ക്ലാസ്സും രണ്ട് വയസ്സുള്ള മോളാ.
ഓ ഒരു കുട്ടിയേള്ളൂ?
ആഹ് ഒരു കുട്ടിയെ ഉള്ളൂ കല്യാണം കഴിഞ്ഞട്ട് മൂന്ന് വർഷം ആയി
അത് ശരി ആഹ് ആഹ് അതുകൊണ്ട് അനിയമാര് ചെറുതാ
ആ അനിയന്മാര് എൽ കെ ജിയില് രണ്ടും പഠിക്കണ ആളാ. പിന്നെ ഒരാഴ്ച പഠിക്കണള് പിന്നെ ഒരാ പത്ത് കഴിഞ്ഞ് പ്ലസ്‌ വണ്ണ് അലോട്ട്മെന്റ് കൊടുത്ത് അങ്ങനെയൊക്കെ
അതെ ആ ആഹ്
പിന്നെ നേരെ താഴെ ഉള്ള അനിയൻ അനി യത്തിന്റെ കല്യാണം കഴിഞ്ഞിക്കണ്
ഓഹ് അത് ശെരി ആ ആഹ്
ആദ്യത്തെ ചെറിയ ചെറിയ ആൾക്കാരാ
ആഹ് ആഹ് ആഹ് അപ്പം ഇയാൾ ഉണ്ടായോണ്ട് നല്ലായിയിരിക്കൂല്ലേ ഉമ്മാക്കും കൊറച്ച്ങ്ങനെ ടെൻഷൻ കുറയും
ആഹ് ആഹ് ആഹ് ഞാൻ അപ്പൊ മറ്റന്നാള് പോവും ഞാപ്പൊ വന്നട്ട് ഒരാഴ്ചായി
ആഹ് രണ്ടടുത്തും മാറിമാറി നിക്കലാ
ആഹ് അല്ല അതെ അവിടെ തന്നെ നിക്കല് ഞാൻ പറഞെര അനയത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ് അപ്പൊ ഓള് വന്ന്ക്കണ് ഫസ്റ്റ് ആയിട്ട് നിക്കാൻ വന്നതാ
ആഹ് ഓ ഓള കൂടെ നിക്കാൻ വേണ്ടി വന്നേക്കുവല്ലേ
ആഹ് അപ്പൊ നല്ല രസല്ലേ നിക്കാനൊക്കെ വരുവാ പറഞ്ഞാ ഒരാളെ കല്യാണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് ലെ
അതെ ആഹ് ഭയങ്കര ഒരു മിസ് ചെയ്യുവല്ലോല്ലെ
ഉം അപ്പൊ അങ്ങനെ വന്നതാണ് ഓള് ആഴ്ചേല് തിങ്കളാഴ്ച വന്ന്ക്ക് ഞായറാഴ്ച വരാൻ കഴിഞ്ഞില്ല.
ആഹ് ശെരിക്കും അവര് നമ്മളടത്ത് മാറിപ്പോവുമ്പല്ലെ നമുക്കയിന്റെ വാല്യൂ മൻസിലാവല്ലേ ആഹ് അത് വരെ നമ്മക്ക് വെല്ല്യെ
നമുക്ക് വേണ്ട ഉം അവിടെ പോയി കഴിഞ്ഞാലൊ അവിടെ ഉള്ളവരൊക്കെ മിസ് ചെയ്യാ ഇവിടെണ്ടെങ്കിൽ ഏത് നേരോ തല്ലിക്കൂടിയിട്ടായിരിക്കും
ആഹ് അതന്നെ ഇണ്ടാവും അങ്ങനെ തന്നെ ചിലപ്പോ അടിയായിരിക്കും എനക്ക് അനിയത്തി ഇണ്ട് ഇതുപോലെ തന്നെ അതെപ്പൊ നോക്കുമ്പോ അടിയെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ് ഓള് പ്ലസ് ടുന് പറം തന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായിരിക്കണം നമ്മള്
ആ അയെന്നെ ഞമ്മള് വീട്ട്‌ക്ക് വന്ന് കഴിഞ്ഞാ ഞമ്മള് ഒന്നും കൂടി ചെറുതായി പോവും നമ്മളെ കല്യാണം കഴിഞ്ഞുനൊന്നും തോന്നൂല എന്നാ ഞമ്മള് ഏ ആഹ നിങ്ങളവിടെ ഏഹ് ഡാ നെട്ടി പോവ്ണ്ടോ ഹലോ ആവിടെ ക്ലിയർ ഇല്ലന്നേ റ്റ് കട്ടായിപൊവ്ണ്ടോ ഹലോ ഹലോ ഹലോ ആഹ് ഇപ്പൊ കേക്ക്ണ്ട് അവിടെ റെയ്ഞ്ച് പ്രോബ്ലം ഉണ്ടോ
ഉണ്ട് രാ
ഏ എന്ത് പറ്റി ആവൂലേ ഇന്നവടെ മഴ ഇണ്ടായി ടെ
ഇല്ല ഇല്ല ഇവിടെ മഴയൊന്നും ഇല്ല എത്രയായി മഴ പെയ്തിട്ട്
ആ ഇന്നലെ വെടെ മഴ പെയത്
രാത്രി ചെർങ്ങനെപെയ്യും ന്നല്ലാണ്ട് അല്ലാ ടെ മഴയില്ല നല്ല കുറവാ
ന്നെണ്ടോ
എങ്ങനാ
ട്ടോ
ഫിലീമ് ഉം കാണല്ണ്ട് ഇപ്പം ലാസ്റ്റ് ദൃശ്യം കണ്ടിട്ട്ണ്ടായിരുന്നു.
ങ വാ എതാണ്ടിരുന്നൊ?
ണ്ടേട്ട.
ങഅ അടിപൊളില്ലേ?
ങ പക്ഷെ ഒരിക്കലും ആഫസ്റ്റ് കാണുമ്പോൾ ഉളത് അത് വേറെ തരം, പിന്നെ അത് മോൾ ലത്ത് വന്ന് പിന്നെ ഈ ഹാനുമ്പ രസ ഇല്ല.
ങാ ഫസ്‌റ്റ് കാണു
ങാ പിന്നഹുക്ക് അത് മൂവി അയിൻ്റആയ് സുഖം കിട്ടുന്നില്ല ഫസ്റ്റ് കാണുമ്പംഒന്നു അറിഞ്ഞുകൂടാ സങ്കടം ആയിരിക്കും. കരഞ്ഞ് കരച്ചിലൊക്കൊ
ഉം പിന്നെ നിങ്ങള് ഇത് കണ്ടിരുന്നൊ? കളിയൊക്കെ കണ്ടിട്ടുണ്ടോ?
ഇല്ലില്ല കളി ഇത്ര കാര്യം ഇല്ലല്ല. എത്ര കണ്ടിരുന്നു ഇയ്യാളോ ഉംഅ അങ്ങനെ ഒരു ടീമുകളി ഇങ്ങനെയാവും ആ ഭാഗത്ത് ചിന്തിക്കല് പോലുംമില്ല.
ങ്അ മ് മോന് മോന്എന്തേലും വന്നു പറച്ചിൽ ഒക്കെ ഒണ്ടോ? മോന് എന്തെലും പറച്ചിൽ ഒക്കെ ഉണ്ടോ ഫുട്ബോളിനെ
മുവാ മോനിക്ക് ഉണ്ട്, ങ മോ സർജനെ കണ്ട് ആണിത്
ങ എസ്‌കൂള് പരിപാടി ഉണ്ടായിട്ട് ഉണ്ടാവുല്ലേ?
ങ അവർക്ക് ഇസ്‌കൂളിലഅതിന്റെ പരിപാടിയുണ്ടായിനു.
ങഇവിടെ ഉണ്ടായിട്ടുണ്ട്.
ആഹ പിന്നെ പിന്നെ അതിൻ്റെത് ഓന്റെ ഫോട്ടോ ഉണ്ടാക്കുക, സ്റ്റാറ്റസ് ഇടുക.
ആഹ മെറ്റല്ലേ? മിയ ബസ് ചെയർന്നട്ട്. അപ്പൊ അങ്ങനെ ഇപ്പ ജമിനി ഇ ഉള്ള കാലം ഒന്നും പേടിക്കണ്ട .
ഏ എന്ത്?
ജമീനള്ള കാരണേ ഓയ
ആഹ അതൊണ്ട ഒന്ന് ടെൻസ് അങ്ങനില്ല അങ്ങനെയെങ്കിലും അവരെ ഹാ ആക്കാം പൈസ ല്ലാണ്ട്
സത്യണ് പൈസ ഇല്ലാണ്ട് നമക്ക് അങ്ങനെ ഫോട്ടോക്കെ വെച്ചിട്ട്
ആഹ് അതൊക്കെ സംഭവം ന്നല്ലെന്നെല്ലേ ഇപ്പഴ്‌ത്തൊക്കെ അങ്ങനെ അങ്ങൻത്തെക്കൊരു ടെക്നോളജി വന്നതോണ്ട് ആഹ് പിന്നമ്മക്കൊര് ഞമ്മളെ ഫോ
അപ്പഴാണ് നമ്മളെ അത് പോലെ നമ്മളെ നിന്റെ ഫോട്ടോ ക്കെ നമക്ക് കിട്ടി നമ്മളാത്
നമക്ക് കൊറെ ഡ്രസ്സ് നമക്ക് കൊറെ ഡ്രസ്സ് ട് ക്കണ്ടാ.
ആഹ്
ആഹ് എല്ലാങ്ങട്ട് ജെമിനി അങ്ങട്ട് ഇട്ട് കൊട്ത്തയ്ഞാല് ജെമിനിച്ചേച്ചിഎന്തു വേണെങ്കിലും ഞമ്മക്ക് അങ്ങോട്ട് ചെയ്തെരും.
അള്ളാ
ആ അത് ആദ്യൊക്കെ ഭയങ്കരത ഞാന് ഒരു ഫോട്ടോ എടുത്ത്ട്ട്ങ്ങനെ പല കോലത്തില് സാരിയിലി പിന്നെ തങ്ങട്ട് കൊറേ കൊറഞ്ഞു ഫസ്റ്റ് ഇത് വന്നപ്പോക്കെ
ആഹ് ആഹ് ആഹ്
മോള് സംസാരി ഏഹ് ചെറിയ മോളാ?
ആ രണ്ട് വയസ് രണ്ട് വയസ്സായിട്ടില്ലാ പാല് ആഹ് കൊറച്ചൊക്കെ സംസാരിക്കും
അതെ അതെ അ ആഹ് പെൺകുട്ടിയല്ലേ
ആ പെൺകുട്ടിയാണ് രണ്ടു വയസ്സ് സ്സ് ആയി രണ്ടു വയസ്സ് ആയിട്ടില്ല അപ്പൊ പാലുകുടി നിർത്തിയിക്ക്‌ണ് രണ്ട് മൂന്നാഴ്‌ചയായി അയിന്റെ കുറു ആഹ് ഓളിപ്പ ഉഷാറൊക്കെണ്ട് തന്നെ ഞാൻ പക്ഷെ മെലിഞ്ഞിട്ടാണ് പക്ഷെ കുട്ട്യാ കുട്ടിനെ കണ്ട് കഴിഞ ഇന്റെ കുട്ടിയാ പറയില്ല
ആഹ് അത് ആഹ് നമ്മെന്താലും കഷ്ടപ്പെട്ട് നോ ഈ ടൈപ്പുള്ള അവരങ്ങ
ആ ന്നെ കണ്ട് കഴിഞ്ഞ പ്ലസ് ടു പഠി ക്കണ കുട്ട്യാളെ പോലെ
അതെ അതൊന്നാമത് ആദ്യത്തെ കു ട്ടി നമുക്ക് കൊറയേ നമുക്ക് അത്ര വല്യെ എടാ എന്നാ പിന്നെ പിന്നെ വിളിക്കാട്ടോ ആ